ഹലോ സൗണ്ടില്ലേ എനിക്കിടക്കൊന്നും കേക്കുന്നില്ല ആ ഇപ്പൊ കേക്ക്ന്നുണ്ട്
ആ ഹാ അത് ഫോണ് അടി അടുത്തോട്ട് വെച്ച് സംസാരിക്ക എനിക്കും ഇടക്ക് സൗണ്ട് താന്നാ കേക്ന്ന
ആ ഞാന് ഇങ്ങനെ അടുത്ത് പിടിച്ചാ സംസാരി ക്കുന്ന വായ് ഇങ്ങനെ അത്തേലോട്ട് ചേർത്ത് പിടിച്ചു കാരണം ഞാൻ എവിടെേലും ഞെക്കിയാ അറിയൂല്ല
ആഹ് കട്ടാകാതെ സൂക്ഷിച്ചോണം നോക്കി അല്ലെങ്കിൽ എനിക്കും പതുക്ക പതുക്ക എന്നാ ശരിക്കും അങ്ങോട്ട് കേൾക്കുകേല്ല
കേ കേക്ക്ന്നില്ല ശരിയാത് ശബ്ദം വളരെ ആയിരിക്ക് അതോ ഇനി മഴെ ക്കെയായതോണ്ട ഇവിടെ നല്ല ഇര് ഇര് ണ്ട് മൂടി വെരുന്ന്ണ്ട്
അത് ശരി ആ ഞങ്ങൾന്ന് ഇവിടെ വെയില ഇന്നലെ മുഴുവൻ മഴയായിരുന്നു
ആ
ഇന്നലെ മഴ കാരണം ഒരു ഒരു രക്ഷേയില്ലായിരുന്നു ചാറികൊണ്ടിരിക്കുവാരുന്നു ഇങ്ങനെ എടക്കൊന്ന് നന്നായിട്ട് പെയ്യും അത് കഴിഞ്ഞ് പിന്നിങ്ങനെ ചാറി ചാറി ചാറി നമുക്ക് വെളിയിലോട്ടേറങ്ങാൻ പറ്റത്തില്ല ഇല്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇന്നലെ ഇന്ന് പിന്നെ രാവിലെ തൊട്ട് ഒരു മൂടലു ഉണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തില്ല ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു ഉച്ചയൊക്കെ ആയപ്പോത്തേനും പിന്നെ വെയിലായി
ആ
വെയില് തെളിഞ്ഞ് നല്ല ചൂടാ വെയില് തെളിഞ്ഞ് കഴിയുമ്പത്തിന് അങ്ങ് ചൂട് എടുക്കും ഒ ചൂടും നമുക്ക് ഭയങ്കര ആഹോ എനിക്കറിയത്തില്ല എന്നാണ് വെയിലങ്ങ് ഒറച് ച്ച് കഴിയുമ്പയെ
ഒറച്ച് കഴിയുമ്പ ശരി അത് ഭയങ്കര ചൂടും ദാഹോആണ്
നല്ല ചൂടല്ല തോന്ന് പോവുന്നതോണ്ട നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല വെള്ളത്തിന് വല്ല്യ ബു അ ആ ഇതു വരെയായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലല്ലൊ പക്ഷെ മിക്കേടത്തും ഈ പ്രാവശ്യം ത്തെ ഒണക്കിന് കെണറ്റിലെ ഒക്കെ വെള്ളം
പറ്റിയിട്ടുണ്ട് ആ ആ ആ നമുക്ക് പറ്റുന്ന അല്ല അല്ലെ നിങ്ങക്ക് പറ്റുന്ന അല്ല വെള്ളം ഹലോ
ബോറല്ലേ ബോർവെല്ല്
അ ആ ഹാ മറ്റേ കുഴൽ കിണറാ
അത് തന്നെ ആ പ പറ്റത്തില്ല പിന്നെ ഇല്ല ടൗൺ ആയത് കൊണ്ട് മറ്റേ വെള്ളോം ഒ
അത് ശരി മറ്റെ പൈപ്പില് അതപ്പോ എങ്ങനെ വരും ഒന്നരാടം വരുവോ
അത് അത് ടാങ്കില് പിടിച്ചിട്ടേക്കും വരുമ്പൊഴേ
ആ അല്ല അതെങ്ങനാ വരുന്നെ ഡെയിലി വര ത്തില്ലല്ലോ
ഡെയിലി വരും ആ ഡെയിലി വരും ആ ആ ഇത് ടൗൺ ഏരിയാണെ അത് കാരണം ഡെയിലി വരും
കെണറ് ആ ആ
നമ്മക്കൊന്നും കിണറ് ഇല്ലല്ലോ മിക് കെടുത്തും
ഇല്ല ആ ശരി ആ ആ ആ മക്കള് എത്ര ഒണ്ടെന്നാ പറഞ്ഞെ
ര് നമ്മളെ ചെടിയുടെ കാര്യം വ റയുവല്ലാരുന്നോ
ചെടിയാ ആ ആ ആ ആ എന്ന നമ്മള് എന്നാ ഇത് പച്ചക്കറിയാണോ വെക്കുന്നെ അതോ നമ്മള്
പച്ചക്കറി ഞാൻ വെക്കും തക്കാളിയുണ്ട് മൊളകൊണ്ട് പിന്നെ കരിയാപ പ്പിലയുണ്ട് ഇത്രക്കൊക്കെ വെക്
ആ ആ ആ കരിവേപ്പില ആ ആആ അതെങ്ങനാ ചാക്കിന്റാത്തോ വെല്ലോം വെ ച്ച കോം
ആ ആ ചെടിച്ചട്ടി വലിയ ചട്ടിക്കാത്ത് വക്
ചട്ടിക്കാത്താവെക്കുന്നെ അതുശരി ആ അപ്പൊ നമ്മളീ വീട വീട്ടലൊ വീട്ടിലെ ഈ പച്ചക്കറിയുടെ തൊലിയും വേയ്സ്റ്റും മൊട്ടത്തോടുവൊക്കെ ഒ ഇട്ട് കൊടുക്കുവോ
അതൊക്കെയിട്ടു കൊടുക്കും ആ അതെല്ലാങ്കൂടെയാ ഇപ്പൊ ഞാനെ മറ്റേയാ പഞ്ചായത്തീന്ന് കിട്ടുന്നയൊരിതൊ ഉണ്ടല്ലോ ബക്കറ്റ് അയിനാത്ത് ആ നമുക്ക് നെറച്ച് കച്ചടയെല്ലാം അയിനാത്തിട്ട് വെച്ചിരുന്ന് ഫുഡ് ഫുഡ് വേയിസ്റ്റ് എല്ലാം അയിനാത്തിട്ട് വെച്ചിരുന്നത് ദാവുവല്ലോ അങ്ങനെ ചെയ്യുന്നൊണ
കമ്പോസ്റ്റ് പോലെ അല്ലെയോ ബയോ ബയോ കമ്പോസ്റ്റ് പോലെ ശരിയ ആഹ ആഹ ആ അതിന്റെ ഉണ്ട് ആഹഹ ഇപ്പൊ തക്കാളിയൊക്കെ എന്നിട്ട് കായ്ച്ചോഅതോ
കായ്ച്ചു കുറച്ച് ര രണ്ടോ മൂന്നോ കായ് ഉണ്ടായി കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുന്നു
അത് ശെരിയാ വെള്ളത്തിന്റെ വെള്ളം ഒക്കെ ഒഴി
വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നല്ല നല്ല ചൂടണ് ഇനി അ അതിന്റെ ആണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്
നമ്മൾ ഈ കറിവയ്ക്കാ സാധാ തക്കാളിയാണോ അതോ മറ്റെ ചെറിയ തക്കാളിയാണോ
അല്ല അല്ല സാധാ ചെറിയ തക്കാളി ഞാൻ വെച്ചേ ചെറിയ ത തക്കാളി വെച്ചിട്ട് ആകപ്പാടെ ഒരു മൂന്ന് നാല് കായ ഉണ്ടായെന്ന് തോന്നുന്നു പിന്നെ അതുപോയി
പോയി അത് കിട്ടിയാരുന്നോ അതോ ആ അത് നമ്മള് ചെറിയതല്ലേ ഈ പ ചെറിയ പച്ചയായിട്ടും എടുക്കത്തില്ലേ ചെറിയ തക്കാളില്ലേ പച്ച ആഹ ആ ആ പച്ചയായിട്ടും എടുക്കും പഴുത്തതും എടുക്കുവല്ലോ
പഴുത്തത് എടുക്കും മ്
ആഹ ആ
തക്കാളി തേങ്ങ തേങ്ങായിട്ടല്ലേ കറിവെയ്
അതെ അതെ അതെ ചാറ് വെക്കുന്ന മ്
പുളിച്ച തക്കാളി
പഴുത്തതക്കാളിയാ അങ്ങനെ ചാറ് ഇപ്പ ഇവിടെ ആക്കും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല വീട്ടില് അമ്മയൊക്കെ വെക്കുമായിരുന്നു മിക്കവാറും കാണും ഇവിടെ അങ്ങനെ ആർക്കും മ് പിള്ളാർക്കൊന്നും വേല്യ ഇഷ്ടമല്ല
ആണോ ആ ഇവിടെ അതിഷ്ടവാ മറ്റേ പച്ചത്തക്ക തക്കാളി തോരനായിട്ട് വയ്ക്കും
തോരനോ അത് ശെരി അതെങ്ങനെ ആഹ് ആ അതെങ്ങനെ കൊത്തിരിവോ
ചെറുതായിട്ട് അരിയും
ആഹ് നമ്മള് തോരനരിയുന്ന പോലെ
അരിഞ്ഞ് തേങ്ങായിട്ട് വെക്കും പക്ഷെ തേങ്ങായ്ക്ക് മഞ്ഞളൊന്നും ഇട ഇടത്തില്ല വെറ്തെ തേങ്ങേപ പച്ചമുളകും ഇഞ്ചിമ് എ ഉള്ളി ഓ ക്ക കൂടെ അരിഞ്ഞിട്ട്
ആ തേങ്ങ ഇട്ട് തേങ്ങാ ഞെരടി തേങ്ങ ഇട്ട് ഞെരടി വെക്കും ആ അ അ ഇഞ്ചി തോരൻ ഇഞ്ചി ചേർക്കുവോ
അതെല്ലാം കൂടി ഇട്ടാ ഞാൻ വെക്കുന്നത് ഇഞ്ചി ച മറ്റേനകത്തൊന്നും ചേർക്കത്തില്ല ആ ആ ഇതിനകത്ത് ഞാൻ സ്വല്പം അറിഞ്ഞിടും അതും കൂടെ കടിക്കുമ്പോരൂ രുചിയുണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ നമ്മളീ തക്കാളിക്ക് പച്ചയാണേലും ഒരു നീ വെള്ളം കാണത്തില്ലേ തക്കാളിക്കകത്ത്
അത് ചെയ്യും വെള്ളം പോകാൻ വേണ്ടി ഞാനങ്ങനൊന്നും നോക്കത്തില്ല
ആ അപ്പൊ നമുക്ക് വേറെ വെള്ളം ഒഴിക്കുണ്ടല്ലോ ആ അയിന്നുള്ള വെള്ളത്തിൽ തന്നെല്ലേ
അതീന്നുള്ളത് തന്നെ ജസ്റ്റ് ഒന്ന് ആവി കേറ്റിയാൽ മതി
മതി ആ ആ ആ അതൊക്കെ അങ്ങ് എല്ലാരും കൂട്ടിക്കോളും ഇഷ്ടാണോ അവിടെ അപ്പ അങ്ങനെ ഈ മീൻ വേണോ അല്ലെങ്കിൽ ഇറച്ചി വേണോന്ന് അങ്ങനെ നിർബന്തോന്നൂല്ലേ ആർക്കും
ഹും പിള്ളേർക്കൊന്നും നിർബധം ഇല്ല പുള്ളിക്ക് പിന്നെ മീൻ ഓൺ ണ്ടങ്ങി ഇഷ്‌ട്ടവാ അത്രേ ഉള്ളൂ ആ പച്ചക്കറി ആണേലും കുഴപ്പമില്ല ആ ഇറച്ചി ഒന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കൂട്ട കുട്ടത്തില്ല
കൂട്ടത്തി ആഹ്
പ്പാത്തി ആണങ്കി ഇറച്ചിക്കറി കൂ ട്ടൂന്നുള്ളതേ ഉള്ളൂ ഇത് രണ്ടിനോടും വലിയ നിർബന്ധം ഇല്ല ആർക്കുവേ ഹും
ആഹ്
അങ്ങനെ പിള്ളേർക്ക് പക്ഷെ ചിക്കൻ വേണം ആ നിർബന്ധം ഇല്ലെങ്കിലും അതാണ് ഇഷ്
ആ ഒണ്ടെങ്കി എല്ലാത്തിന്റെ കൂടെ ചോറിന്റെ കൂടെ കഴി
കഴിച്ചോളൂ ആ
അത് ശരി ആ ആ ഇവിടെയും പിള്ളേര് ചിക്കനൊക്കെ ചിക്കൻ ഉണ്ടെങ്കി ഇഷ്ടവാ ചോറും വെച്ച് അത് പറഞ്ഞോട്ടെ ചോറിൻ്റെ കൂടെ കഴിക്കുകേല വല്ല ചപ്പാത്തിയോ അപ്പമോ ഒക്കെ ആഹ് വേണം
ചോറിൻ്റെ കൂടെ വലിയ നിർബന്ധം ഒന്നുമില്ല
ചോറിന്റെ കൂടെ ആ തൊണ്ടോടെ ഇഷ്ട്ടല്ല ഉം പിന്നെ വേറെ പിന്നെന്നാ മീൻകറിയും പിന്നെന്നാ ഉണ്ടായിരുന്നു കൂട്ടാൻ വേറെ
മീൻകറി ഉണ്ടായിരുന്നു ഇച്ചിരി കോവക്ക പിന്നെ
ആഹ കോവയ്ക്ക നമ്മൾ വാങ്ങിച്ചതാണോ അതോ നമുക്ക്
വാങ്ങിക്കുന്നതാ വാങ്ങിക്കുന്നതാ ആ അത് കോവയ്ക്ക പറ്റിച്ചെടുത്ത് മറ്റേ വെറുതെ മുളകിട്ട് ചുമന്ന മുളകൊക്കെ ഇട്ട് പറ്റിച്ച് ഇത് ചെയ്യത്തില്ലേ
വെളിച്ചെണ്ണ ഒഴിച്ച്
വെളിച്ചെണ്ണയൊഴിച്ച്
മെഴുക്കുവരട്ടി പോലെ വെക്കും അല്ലേ ആഹ് ഹഹ അതിന് ഈ മുളകും ഒക്കെ ഇടി ച്ചാ വറ്റലുമുളക് പൊടിച്ച ഇടുന്നതല്ലേ
ഞാൻ പൊടിയായിടുന്നെ മറ്റേതിട്ടാരുന്നാലും നല്ല നല്ലതാണേ ഇടിച്ചിട്ടെന്ന
ആ ആ ആ അപ്പൊ ഈ കോവയ്ക്ക എങ്ങനെ നേരെ വെളിച്ചെണ്ണേൽ അങ്ങ് മൂപ്പിച്ചെടുക്കുവാണോ അതോ വെള്ളം ഒഴിച്ച് വേവിയ്ക്കുവോ
ഏ വെള്ളം അധികം ഒഴിക്കത്തില്ല. ഒന്ന് കഴുകി വാരിയെടുക്കും ഞാൻ ആ കുരുവെല്ലാം അതിനകത്തിരിക്കുന്ന ല്ല അപ്പൊ ഞാൻ കഴുകി വാരുവേ അപ്പം കൊറച്ചൊന്നും നന അല്ലേ ഇരിക്കുന്നേ?
അരിഞ്ഞിട്ടാണോ കഴുകുന്നേ?
ഏ?
അരിഞ്ഞി തണ്ട് കഴുകുവോ അതോ? എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണക്കകത്തി
എണ്ണയിട്ട് ഇതെല്ലാം മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് അതും കൂടി ഇട്ട് അടച്ച് കുറച്ചു നേരം വെച്ചിരുന്ന് പിന്നെ അങ്ങ് ങ്ഹ് തൊ ആഹ് പിന്നെ തൊറന്ന് വെച്ചിരുന്ന് ഒണക്കി എടുക്കും.
അത് ശരി ങാ ങാ ങാ
എണ്ണയ്ക്കകത്ത് വറുത്താ ഇഷ്ടവാ എല്ലാർ
ആഹ് ഹ ഹ ആഹ് ഹ ഹ ഹ ഉം. ഹും. പിന്നെ പിള്ളാര്ക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടോ?
ഇല്ല ഇല്ല.
ഇല്ല. വലുതായ പിള്ളേര അത് ശരി ആഹ് ജോലിയായോ? ലും.
ജോലിയായി ജോലിയായി. സമയം ആവുമെന്ന് തോന്നുന്നു.
അത് ശരി ങാ ങാ
ആഹ് ജോലിയായി ജോലിയായി രണ്ട് രണ്ടുപേര് ജോലി ചെയ്യുന്നു, വീട്ടിലില്ല അവര് കുറച്ച് ദൂരെയാ. ജോലി ചെയ്യുന്നേ.
അത് ശരി.
അപ്പ അവര് ഇടയ്ക്ക് വരത്തേ ഉള്ളൂ എട ഞങ്ങള് രണ്ടുപേരും തന്നെ ഒള്ളൂ ഇപ്പേ
തന്നെയള്ളൂ അത് ശരിയാ ആഹ് ആഹ്. സ്കൂള് തുറക്കും അടുത്ത ആഴ്ച അടുത്ത തിങ്കളാഴ്ച തുറക്കും
തിങ്കളാഴ്ച തോർക്കും ആ അപ്പോഴത്തേും നല്ല മഴയും ആയിട്ട്ണ്ട് തിങ്കളാഴ്ച ആവുമ്പോത്തേന് ഒന്നാം തീയതിയാ ആവോ
ഒന്നാം തീയതിയവും ജൂൺ ഒന്ന
ആഹാ ആ ഹാ
അന്നു സ്കൂള് തുറക്കും അറിയത്തില്ല നീ മഴയൊക്കെ ആയിക്കഴിഞ്ഞൽ മഴ വന്ന കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവധിയാണല്ലോ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് അവധിയ എല്ലാം സാധനങ്ങളെല്ലാം മേടിച്ചു പുസ്തകം ബുക്കും ഒക്കെ കിട്ടീ ഇനി പൊതിഞ്ഞാ മതി ഇത് രണ്ടു പേരുണ്ട് എനിക്ക് എനിക്ക് മൂത്തയാൾ ഏഴിലും ഇളയ ആൾ അഞ്ചലം പഠികു
ആ അപ്പൊ ഇതെല്ലാം പൊതിഞ്ഞു കേട്ടണം അല്ലേ ബുക്കെല്ലാം
ത്തില്ല ഇനി അതെല്ലാം നമ്മൾ പൊതിയണം പൊതിനായിട്ട് വച്ചേക്കുന്നു ഇനി തിയണം പതുക്കെ പൊതിയാൻ തുടങ്ങണം രണ്ടു പേരള്ളോണ്ടേ ഇരിക്കണം അങ്ങനെ ഞാന് വേ ഒരു കുറെ നേരം അങ്ങനെ ഇരിക്കേലെ ഇടക്കടക്ക് വന്നിങ്ങനെ ഒന്ന് രണ്ടെണ്ണം പൊതിഞ്ഞേ പൊതിഞ്ഞേ അങ്ങനെ വേ
ആഹ് എത് പൊതിഞ്ഞു കൊടുത്ത പൊതിഞ്ഞ് കൊടുത്തന്നാൽ ഒരു രണ്ടു മാസം ഴുമ്പോ പിന്നേം പൊതിയണ്ടേ?
വേണ്ട പൊതിഞ്ഞു കൊടുത്തിട്ട് സ്റ്റാപ്ലെർ അടിക്കും. ആഹ് പിന്നെ പൊതിയാനൊന്നും ഞാൻ നി ക്കത്തില്ല അങ്ങനെ അഴി ക്കതൊന്നും ഇല്ല. ചിലതൊക്കെ ചില പുസ്തക ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ അത് ഇളയാളാ. മൂത്തയാളുടെ കുഴപ്പൊന്നില്ല ഇളയാൾക്കാണ് ഇങ്ങനെ വലിച്ച് പറി ക്കുന്ന സ്വഭാവ ഉള്ളത് ആ പകുതി അവു പിന്നെ ഞാൻ പതിയ തോന്നല്ലോ. പറഞ്ഞത് പോയതൊക്കെ പൊതിയഴിഞ്ഞതൊക്കെ അഴിഞ്ഞു സ്റ്റാപ്ലർ അടിച്ചാലും അത് വലിച്ച് പറി മ്